ഹലോ ആ കേൾക്കുന്നില്ലേ
ആ കേക്കുന്നുണ്ട്
എന്താണ് വിശേഷം
എന്താ സുഖായിരികുണു ഭയങ്കര മഴേ പവിടെ
ആണോ ഇവിടെ മഴന്നൂല്യ മഴക്കാറണ്ട് മഴക്കാറുണ്ടെന്നല്ലാതെ മഴയൊന്നുല്ല്യ മ് മഴ എടക്കങ്ങനെ കാട്ടി ആളെ കൊടിപ്പിക്കിണ്ട്
അതെ അവിടെങ്ങള് അലക്കാനൊക്കെ എങ്ങനെ വീട്ടിന്നലക്ക
ആ വീട്ടുന്നന്നെ അലക്ക് വീട്ടന്ന് അലക്കും മിഷേ പുഴ അടുത്താണ് പുഴേക്കൊന്നും ആ അടുത്ത് പുഴണ്ട്
ഉം ഉം ഉ അപ്പൊ എന്താ എന്ക്കേറില്ല എല്ലാരും എന്നോട് ചോയ്ക്കും പുഴ അടുത്തായിട്ട് എന്താ പുഴേക്ക് പോകില്ലേയ് പുഴേക്ക് പോകല്ലോ നിങ്ങക്ക് പക്ഷെ എന്തന്നറിയില്ല പുഴ പോവാൻ തോന്നുന്നില്ല പിന്നെ ആൾക്കാരെന്തരിയോ ഒന്നാമത് ഈ കച്ചറൊക്കെ ഇട്ടിട്ട് അപ്പൊ അത്രയും വൃ ആ വെള്ള ഒരു ഒരു വൃത്തിയില്ല. പിന്നെ വഴിയൊക്കെ മണ്ണും ചളീം ഒക്കെ ഇങ്ങോട്ട് വന്നെറങ്ങി, പൊന്ത കെട്ടിക്കാണ് ആകെ. അപ്പൊ അപ്പൊ അവിടെ ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടാണ്
ഉം ഉം
പോപ്പ എന്താ പുഴന്നെ ഇപ്പൊ ആദ്യം ഒഴുകീന്നോടത്ത് കൂടല്ല ഒഴുകണത് ഇപ്പൊ ദിശയൊക്കെ മാറീട്ടാണ് ഒഴുകുന്നത് അപ്പൊ ഉം അപ്പൊ പിന്നെ വെള്ളം കൊ കൊറവന്നെണ്
ആ ഞങ്ങളത് പണ്ടൊക്കെ പണ്ട് ഞങ്ങള് പുഴക്ക് വിടെ പോയിടന്നതേ അപ്പൊ ആ സമയത്തൊക്കെ പോകുമ്പോ നെറയെ വെള്ളൊണ്ട് ഒരു ചളി ഉണ്ടായില്ല മണലും മണലും വെള്ളം കൂടിയിട്ട് ഇങ്ങനെ മണലിങ്ങനെ അടീക്കൂടെ ഇങ്ങനെ കാണാം പറ്റും വെള്ളത്തി കൂടെങ്ങനെ വെള്ളത്തിക്കൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല്, ചളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാർന്നില്ല. നല്ല വൃത്തി പറഞ്ഞാ നല്ല വൃത്തി പിന്നെ ഞങ്ങള് ഇപ്പൊ ഇന്റെ കല്യാണത്തിന് ഇന്റെ കല്യാണത്തിന് ശേഷോക്കെ, ഒരു പത്തിരുപത്, ആ പത്ത് വർഷൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോ ആകെ പിന്നെ ഈ കുട്ടികൾടെ നമ്മുടെ പാംമ്പേഴ്സൊക്കെ ഇറങ്ങിയ ഒരു ടൈംല്ലേ അപ്പൊ ആ പാമ്പേഴ്സും പിന്നെ സാനിറ്ററി പേഡ്സ് ഒക്കെ ആരൊക്കെ കൊണ്ടു വന്നിട്ട് ഇട്ട്ടക്കുന്നത് വെള്ളത്തിലൊ ഉം. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് അത് കാണുമ്പോ പിന്നെ കുളിക്കാനൊരു ഇതല്ലേ. മ്മള് നീന്താനൊക്കെ വേണ്ടീട്ടാ പോവാ അപ്പൊ അത് കണ്ടിട്ടാആകെ ഒരിതാരുന്നു പിന്നെ ഈ പൂരൊക്കെ ആയിക്കഴിഞ്ഞാല് പൂരത്തിന് ആനൊക്കെ വരും ആന വന്ന കഴിഞ്ഞാല് ആനേനെ കുളിപ്പിച്ചിട്ടും പിന്നെ പശുവിനെ കൊടന്ന് പിന്നെ പശൂനെ കൊടുന്ന്‌ കുളിപ്പിച്ചിട്ടും, ആനപ്പിണ്ടതൊക്കെയായിട്ടൊക്കെ പിന്നെ ആകെ ചൊറിച്ചിലാവും പറയുമ്പോ അപ്പുറത്തെ സൈഡിലാണവരെ കുളിപ്പിക്ക, ആവെള്ളം ഒഴുകി വരുന്നതിങ്ങടല്ലേ. ഇവിടെ തെളിവെള്ളാണെങ്കിലും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ നിർത്തി ഞങ്ങള്
ആൾക്കാര് സത്യം പറഞ്ഞാല് അത് വേസ്റ്റ് എന്താ അവ്ടെ വൃത്തേടാ
ആ വൃത്തിേടാക്കാണെ, ശരിക്ക് മാറി നിന്ന് കുളിക്ക കുളിപ്പിക്കാവുന്നുള്ളൂ. അവിടെ പമ്പ ഹൗസും കാര്യങ്ങളൊക്കെ ഇണ്ട് ആ അപ്പൊ വല്ല തോട്ടത്തില് നിന്നിട്ടോ അങ്ങനെെ കല കുളിപ്പിക്കുക
അതെ അതെ അതെ ആ അവിടന്ന് വെള്ളം എടുത്തിട്ട് ഇപ്പറ്ത്ത് മാറി ട്ടിൽ നിന്ന് കുളിപ്പിച്ചാ മതി അത് ചെയ്യൂല ഉം ആൾക്കാർ ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സകല കച്ചറയും കൊട്ന്നിട്ട് ഇവിടെ തോടുണ്ട് തോടില് കൊടുന്നിട്ടിണ്ട് ഏ ഇന്നിട്ട് അത്ട്ടാല് നമുക്ക് നമുക്കൊരു ദേഷ്യം വരും കാണുമ്പോ പറയുമ്പോ ഞാന് തൊ തൊട്ടടുത്താണ്, ഇന്നാലും ഞാന് എനിക്കത് ഇഷ്ടേല്ല. ഞാന് ഇവിടുന്ന് ആരെങ്കിലും അത് തോട്ടുമ്മല് കൊണ്ടിട്ടാ മതീന്ന് പറഞ്ഞാ ഞാൻ സമ്മയിക്കൂല്ല ഞാൻ പറയാ നമ്മളത് ചെയ്യാൻ പാടില്ലാന്ന് പറയും ഞാന്
ഉം അവിടെ കൊറച്ച് സ്ഥലണ്ടന്ന് വിചാരിച്ച് നമ്മളവിടെ ഇള്ള സ്ഥലത്ത് കൊണ്ടോയിടാൻ പാട അല്ലല്ലോ അതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെല്ലേ നമുക്ക് പ്രകൃതിക്കും നമുക്കും ദോശാണേ
നമ്മകന്നെ ദോശാണ് ഇന്നിട്ട് പിന്നെ ആൾ ആൾക്കാര് അവിടെ നിന്ന് മീൻ പിടിക്കൂട്ട. എന്നിട്ട് ആൾക്കാരെ കാലുമ്മ കുപ്പിചില്ലും കുത്തിട്ടു ഈ ആൾക്കാര് പൊട്ടിയ ഗ്ലാസ്സൊക്കവിടെ കൊണ്ടയിട്ടിട്ടേ അപ്പൊ അതൊക്കെ ചെയ്യുമ്പ അവരെന്നെണ് അതിലൊക്കെ പെട്ണതും ഈ ചെയ്ത ആൾക്കാര കർമാന്ന് പറഞ്ഞ സാധനം നമ്മള് ചെയ്തതന്നെ തിരിച്ചിട്ടുള്ളു
ശരിക്കും
ശരിയാണത്, നോക്കൊണ്ട് നമ്മലൊരാളെ മനസ്സോണ്ട് ഒരാളെ ഒരു വേദന കൊടുത്തിട്ടുണ്ടെങ്കില് അത് തിരിച്ച് നമുക്ക് കിട്ടിയിട്ടേ നിക്കുള്ളൂ. അതല്ലെങ്കി വേറൊരു രീതി
ഉം ഇപ്പൊ ഇവിടെ പുഴയിലും അതെ ത് പ്ലാസ് ചിക്കും കച്ചറൊക്കെ കൊണ്ടുവന്നിട്ടിങ്ങനെ ഇട്ടിട്ടേ ഈ ഹരിതകർമ്മ സേനക്കാരുണ്ടല്ലോ, അവര് വന്നിട്ട് അതൊക്കെ വൃത്തിയാക്കിയിട്ട് ശരിയാക്കിയതാർന്നു. വീണ്ടും കൊടന്നിടണേ അപ്പൊ ഒരു പ്രാവശ്യം ഈ നാട്ട ള്ള ഒരു ചേച്ചിന്നെ ഹരിതകർമ്മസേനലുള്ളതാ അപ്പഅവരിങ്ങനെ കുളിക്കാൻ വരുമ്പോ ഇവര് ഇങ്ങനെ കൊട പ്പൊ അവര് നല്ല ചീത്തങ്ങട്ട് പറഞ്ഞു
ആ ആ അയിന് കംപ്ലയിന്റ് കംപ്ലയിന്റ് കൊടുത്തിട്ട് അത് തീർത്തിട്ടുണ്ടെങ്കി അത് കേസാവുംപൈസ
അതെപ്പോ അങ്ങന ഉണ്ടല്ലോ പ്ലാസ്റ്റിക് അവിടെവിയും കൊണ്ടെട്ടു കഴിഞ്ഞി ഫോട്ടോടുതത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമു
ആ പൈസ കിട്ടും അതെ അതെ കത്തി പ്ലാസ്റ്റിക് കൊണ്ടേയിട പ്ലാസ്റ്റിക് കത്തിക്യ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കില് അതൊന്നും ആൾക്കാർക്ക് അതൊന്നും
ആ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവര് അത്രെയും വൃത്തിയാക്കണ്ട ച്ചെങ്കിൽ അപ്പ അത് വെലവെക്കാണ്ട ആളുകൾ ഇതൊക്കെ ചെയ്യണതെയ്
ആ പിന്നെന്താ അഒന്നും ചെയ്യാൻ പാടില്ല ഇതിനു വിടെക്കെ മുന്നിൽ ഇങ്ങട് കൊണ്ടാറുളല്ലാ വേസ്റ്റും പെറുക്കി അവിടെ വെച്ചിട്ടുണ്ടാ വീടിന്റെ ഉമ്മറത്ത് എന്നിട്ട് എന്താ ഇവിടെ വെ ചിലത് തൊട്ട് കൊണ്ടേ ഇട അല്ലെങ്കിൽ പുഴയെ കൊണ്ടഇടാ അങ്ങനെ അങ്ങനെ പറയുന്ന ആൾക്കാരെ കാണാം നിക്ക്ത് കാണുമ്പോഴേ ദേഷ്യാണ്
പിന്നെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞാലും അതെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റും കാര്യങ്ങള നിങ്ങളൊക്കെ ഏതെങ്കില്പറമ്പിലെ തൊടിയിലൊ കൊണ്ടേ ഇടും അത് അപ്പത്തന്നെ ആ ഒരു പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ സപ്പറേറ്റ ആക്കിട്ട് ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ വേറാക്കിയിട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇതാക്കല്ലേ വേണ്ടത് കത്തിക്ക് ചവറുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ കത്തി കത്തിക്ക അവൻഅവരുടെ സ്ഥലത്തിട്ട് കത്തി ച്ചുടെ എന്തിനും മറ്റുള്ളവർക്ക് ഉപദ്രവായിട്ട് അവിടെ ഇവിടെയും കൊണ്ടുവരന്നത്
അതെ അതെ ശരിയാണ് അങ്ങനെ അതൊന്നും ആൾക്കാര് ചിന്തിക്കൂല അവരെ നമ്മുടെ പേർക്ക് ട് വരാൻ പടില്ല എന്ന മറ്റുള്ളവർക്കാണ് ഇത് പൊതുമുതല് നശിപ്പിക്കലാണ് സത്യത്തില് അത് അതൊക്കെ ഭയങ്കര ത് തെറ്റാണ് അത് ചെയ്യണേ അത് നിയമപരമായി
ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടിതൊന്നും നടക്കില്ലല്ലോ ഒന്ന് തുപ്പാൻ പോലും പറ്റില്ല തുപ്പിയാ തന്നെ അവിടെ
ആഹ്
ശരിക്ക് ആ ഒരു സിസ്റ്റം ഒക്കെ ഇവിടയും കൊണ്ടുവരണം
അതെതെ അതെ അപ്പഴേ ആൾക്കാര് പിന്നെ ഒരു ഒരു തെറ്റ് ആ പഠിക് ള്ളൂ ഒരു തെറ്റ്ഒരിക്ക ചെയ്ത പിന്നെ അത് ആവർത്തിക്കാതെരിക്കുള്ള വേറൊരാളത് ആവർത്തിക്കാതി ഇരിക്കണം എന്നുണ്ടെങ്കില് അതുപോലത്തെ ശിക്ഷാ നടപടികളൊക്കെ ഇവിടെ ഉണ്ടാവണം ഇവിടെ വര ഇവിടെ ഇണ്ടാവണം പക്ഷെ ഇവിടെ അതൊന്നും വിഷയല്ല ഇവിടെ ഒരാള് ഒരു എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരാളുണ്ടെന്നുണ്ടെങ്കില് എന്തിനും ഒതുക്കി തീർക്കാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ അങ്ങനെ ആ അങ്ങനത്തെരു ഇതാണ് പിന്നെ അതല്ല പിന്നെ ന ഉ ഉം
ആളുകൾുണ്ട് കേട്ടോ അത് നേർവഴി ആക്കണംന്ന് വിചാരിച്ച് നടന്നാൽ പോലും അതിനെ പോലും എതിർക്കുന്ന ആളുകളാണ്
ആ ഉണ്ട് ഉണ്ട് അതെ അതെ ശരിയാണ് അതിന എതിർക്കണവരും ഉണ്ട് അത് ആൾക്കാരുടെ ഒരു മനോ എന്താ പറയാ ചിന്ത തന്നെ നല്ലത് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് അതെ അതിനെ അതന്നെ ഓരോത്തരു ചിന്താഗതിക്ക് അനുസരിച്ചിട്ടുള്ളേ ഓരോത്തര് പെരുമാറൂ അവടെ പ്രവൃത്തി അങ്ങനെയ അല്ലേ ആവുള്ളു എല്ലാ കാര്യങ്ങളങ്ങന തന്നെ നമ്മൾന്നെഒരു ആൾക്കാര് നോക്കിക്കഴിഞ്ഞാൽ അമ്മള് ആ പ്രവൃത്തിന്നാണ് ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റള്ളു അല്ലാതെ വാക്കുന്നെല്ല ഒരാള് അവരുടെ പ്രവൃത്തി കണ്ടാ നമുക്ക് ആളെ എന്താണ് നമുക്ക് മനസ്സിലാവും ചെലവര് വാക്കില് ഭയങ്കര തേൻ പുരട്ടിക്കെ സംസാ
അതെ അത് ശരിയാണ് കേട്ടോ ബാക്കിലൂടെഇപ്പ അത് ചെയ്യാഇത് ചെയ്യാ ഇപ്പഅങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും പക്ഷെ അവരും അവർ കാര്യങ്ങൾ വരുമ്പോ
അതെ അതെ അതെ അതെ അങ്ങനെയല്ല ക്ലാ പ്രവൃത്തിയിൽ മനസ്സിലാക്കും ആ ആളെന്താണെന്ന് ഒരിക്കലും വാക്ക് കൊണ്ട് നമുക്കൊരാളെ അളക്കാൻ പറ്റില്ല ഇന്നതാണ് എന്നു ള്ളത് ആ ആ അതെപോലെ തന്നെ ഒരാള്പറഞ്ഞിട്ട് മറ്റൊരാളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ആവരുത് ഒരാളെ കുറിച്ചിട്ട് നമുക്ക് തോന്നണ്ടത് നമുക്കളോട് നമ്മളെന്താണോ ചെയ്തത് അതെ ആ അമ്മളെ അറിവും ആമ്മളെ അവരോട് അതെ അവരോടുള്ള അമ്മളെ അനുഭവം നമ്മള് അവരോട് സംസാരിക്ക ക്കും പോലെ ഇടപഴകുമ്പോ നമ്മളോടെ എങ്ങനെയാണ് അവര് പെരുമാറുന്നത് അല്ലെങ്കിൽ അ നമ്മൾ മനസ്സിലാക്കിട്ട് വേണം വേറൊരാളെ നമ്മൾ വിലയിരുത്താന്‍ പക്ഷെ ചില ആൾക്കാര് അങ്ങനെയല്ല ഒരാൾ അങ്ങോട്ട് പറഞ്ഞു കേട്ട് ആ ആള് അങ്ങനെയാ ആ തെറ്റിദ്ധാരണയാണ് അങ്ങനെ മനസ്സില അങ്ങനെ അല്ലാ ആൾക്കാരെ മനസ്സിലാക്കേണ്ടത്
നമ്മുക്ക് നമ്മുടെ അതായ അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് അവരെ വേറൊരാളെ നമ്മൾ മനസിലാക്കേണ്ടത് ചെലോര് അങ്ങനെയല്ല
ഓരോ കുടുംബങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ നടക്കന്നത് ഇപ്പോ തെറ്റിദ്ധാരണ മൂലമാണ് കൊറെ ബന്ധങ്ങൾ തകർന്നു പോണത് അതവര് പരസ്പരം മനസ്സിലാക്കിട്ട് അത് പൊരുത്തപ്പെട്ടു പോവുവാണെങ്കില് ആ ഒരു ഇത് വരണില്ല്യ
ഇല്ല പിന്നെ ആ പിന്നെ അങ്ങനെ ഇങ്ങനെയുണ്ട് ഒരു കാര്യന്ന് പറയാണെങ്കിൽ ഇപ്പം നമ്മള് ഒരാളെ അഭിപ്രായം ഇപ്പം ഞാനും നീയുവാണെങ്കിൽ തന്നെ നമ്മളൊരു കാര്യം പറയുമ്പോ ഞാൻ നിന്റെ ഭാഗത്ത് ഒരു അഭിപ്രായം നിന്റെ ഭാഗത്തൊന്നും വേറൊന്നും ആണെന്നുണ്ടെങ്കില്‍ നമ്മളവിടെ ഞാന്‍ ചെയ്തതാണ് ശരി എന്നുള്ളത് സമര്‍ത്ഥിക്കാന്‍ നിക്കാതെ മറ്റാൾ പറയുന്നതിൽ ചിലപ്പോന്തെങ്കിലും കാര്യണ്ടോ അല്ലെങ്കിൽ ആ അത് ആളുടെ അഭിപ്രായം ചിലപ്പം അത അങ്ങനെയാണ് അപ്പോ ആ ആളളരു അഭിപ്രായം കൂടി നമ്മൾ ബഹുമാനിക്കുക എന്നിട്ട് നമുക്ക് അത് അങ്ങനെല്ല വിചാരിക്ക മറ്റാളുടെ അഭിപ്രായം ശരിയല്ലാന്ന് തന്നെ വിചാരിക്ക അവിടെ തർക്കിക്കാൻ നിൽക്കാതെ ഇങ്ങനെയല്ലേ അതിങ്ങനെ എല്ലടെന്ന് അവിടോന്ന് നമുക്ക് ഒന്ന് ചോദിക്കാനോ പറയാനോ ഒരു പ്രശ്നണ്ടാവൂല
അതെ അതെ
ആ അതാ അതാണ് നമുക്ക് ഇവിടെ അങ്ങനെയല്ല മൂന്ന് കൊമ്പ്ന്ന് പറഞ്ഞാൽ അതൊക്കെ പറയുന്ന പോലെയാണ് ഏ അതങ്ങോട്ട്
അങ്ങനത്തെ ആളുകളാണ് എന്തെങ്കിലും കണ്ട് കഴിഞ്ഞാല്‍ അത് എതിര്‍ക്ക അത് മനസ്സിലാക്കിയിട്ട് പെരുമാറാനുള്ള ഒരു കഴിവില്ല
കഴിവില്ല അത് വിട്ടുവീഴിച്ച മനോഭാവവും ഇല്ല ഇന്നങ്ങനെ
കുറച്ച് നേരന്ന് മനസ്സിലാക്കിട്ട് ശരിയാണ് എന്റെ ഭാഗത്ത് കൂടി തെറ്റുണ്ടോ രണ്ട് കൈ അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ അതേപോലെ രണ്ട് പേരെ ഭാഗത്തു നിന്നും മനസ്സിലാക്കിട്ട മുന്നോട്ട് പോവുള്ളൂ
അതെ അതെ മുന്നോട്ട് പോവാനും അ ഞങ്ങളാണെങ്കിലും നല്ല രീതിക്ക് കൊ ണ്ടോവാനും പിന്നെ എന്താണ് നമ്മളൊരു പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കാ ആ ആളെ അതിനൊരു ഇത് പറയല്ലോ അയാം ഓക്കെ യു ആർ ആൾ ഓ ഓക്കെ ആൾസോ ഓക്കെ പക്ഷെ ഇപ്പ ആൾക്കാരന്ന് പറഞ്ഞാ ചിലര് അയാം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ളതാ അല്ലെങ്കിൽ യു ആർ നോട്ട പെർഫെക്റ്റ് ഏഹ് അങ്ങനെയല്ല നമ്മള നമ്മുടെ അഭിപ്രായമുണ്ട് അവർക്ക് അവരുടെ അഭിപ്രായണ്ട് അപ്പോ പരസ്പരം അതിനെ ബഹുമാനി ക്കുമ്പോ ബന്ധങ്ങൾക്കൊന്നും ഒരു വെള്ളൽ ഉണ്ടാവൂല നല്ല രീതിൽ നമക്ക്
തീരുമാനങ്ങൾ കേൾക്കാനും അത് മനസ്സി മനസ്സിലാക്കാനുള്ള ഒര് ഇതും അതായത് സാഹചര്യം ഒരുക്കി കൊടുക്ക് ണൂല്ലേ അതാ പറഞ്ഞണെങ്ക അവര് അവരുടെ ഭാഗം മാത്രം അതായത് കേൾക്കാൻ പോലും റെഡിയില്ലാത്ത ആളുകളാണെ
അതെ അതെ അതെ അങ്ങെ അതെ അങ്ങെ അങ്ങനെയല്ലാ ആവണ്ടത് കേൾക്കാറുള്ളൊ ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഒരാൾക്ക് ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ലത്. ഏഹ് എന്തിന് ഉം ന്ന ഞാൻ വിളിക്കാം
ആ ആയിക്കോട്ടെ
ഓക്കെ ന്ന ശരി
ശരി ആ ഇണ്ടാക്കിയ രൂ